ആ കേൾക്കുണ്ട് ഇവിടെ മഴ ഇള്ളോണ്ടാണ് തോന്നുണ്ട് നല്ല റേഞ്ച് ഇഷ്യു ഇണ്ട് ട്ടോ ഇവടെ
ആഹ് ആഹ്
ഇപ്പൊ പൊറത്തൊക്കെ നല്ല മഴയാണ് എല്ലോട് ത്തും വെള്ളപ്പൊക്കൊ ഒക്കെണ് ഇപ്പോ അതോണ്ട് ഫോണില് റേഞ്ചിന്റെ നല്ല പ്രശ്- നം ഇള്ളോണ്ട ഇങ്ങനെഎടക്ക് ഇങ്ങനെ കേൾക്കാതാവുന്നത് മ് പിന്നെ ആ പിന്നെ നമ്മള് ആ ഈ ഇങ്ങള് ഇപ്പടുത്തെവിടെലും ടൂറ് പോയിരുന്നോ വല്ല്യ ടൂറുകളൊക്കെ
വല്ല്യേ ടൂറുകള് പറഞ്ഞാല് ഞമ്മള് അങ്ങനെ ഇപ്പോ ഇപ്പ പോയിട്ട് രണ്ട് മൂന്ന് കൊല്ലായി വല്ല്യ ടൂറൊക്കെ പോയിട്ട് സിയാറത്ത് ടൂറ് പിന്നെ മ് മക്ക, മദീന അങ്ങനെ പോയതൊക്കെ പിന്നെ ഇപ്പൊ പിന്നെ ഇപ്പൊ ഞമ്മള് ബീച്ചിലൊക്കെ പോയി പോന്നു അല്ലാതെ പിന്നെ അങ്ങനൊന്നും സ്ഥലത്ത്ക്ക് പോയിട്ടില്ല പിന്നെപ്പോ അധികം പോവാതക്കെ നല്ലത് മ് പിന്നെ മഴ ആയതോണ്ടെ.
ഞമ്മള് ഇഞ്ഞിപ്പോ ബീച്ചില് ബീച്ചില് പോയാലും ജൂൺ ജൂലൈ പറഞ്ഞ കടല് കോപിക്ക്ണ നേരല്ലേ അതപ്പ് എപ്പളാ വെള്ളം മറീണതും അങ്ങനെ മല- പ്രദേശം മ് മലപ്രദേശ- ങ്ങളില് പോയാലും ഇപ്പൊ ഓരോരുത്തര് ടൂറ് പോയതും ഇപ്പ വയനാട്ടിലും അങ്ങന- ത്തൊക്കെ സ്ഥലത്ത് കണ്ടിലെ ഓരോരുത്തര് വെള്ളത്തില് പോണതും പെട്ടെന്ന് മല പൊ - ആ മല വെട്ടി പൊട്ടി പോരാനും പലേ കാരണങ്ങളുണ്ട്.
ആ അത് ശരിയാണ്. കരുത അതായ ഇപ്പൊ കരുതലന്നെ നടകൊള്ളൂ.
കര്ത അത് ഇപ്പൊ ഞമ്മള് കരുതിട്ടും കാര്യല്ല ഞമ്മള് ഞമ്മളെ ആയുസ് ചുരിങ്ങിയാല് ഞമ്മള് എപ്പളയാലും മരിച്ചുപോവും അയങേ എന്തെങ്കിലൊരുകാരണം അപ്പാണ്ട്ണ്ടാവും
ആഹ്‌ അതെഅതെ ഇപ്പൊരോ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കകാരണം നിരപരാധികളായഎത്രള് കളാണ് മരിച്ചുപോകുന്നത് കഴിഞ്ഞകൊല്ലക്കെ ചുരൽമലഅവിടെമണ്ണി മേഹ്‌ ഉരുൾപൊട്ടി എത്രജനങ്ങളാണന്ന് മരിച്ചത് അറിയോ
ഉം ഉം
അതുപോലഅങ്ങനെ നമ്മള്ഈഒരു കാലസമയത്ത്നമ്മള്കരുത നമ്മളൊട് കഴിയുന്നരീതില് നമ്മള് സുരക്ഷിതരായി നിക്കാൻ ശ്രമിക്ക നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ മാറിതാമസിച്ച്
മ്മ്
അങ്ങനെ ഷെയ്യ
അതോലെ പിന്നെ നോക്കപ്പോ സ്കൂൾന്ഒഴിവ് കൊടുക്കാണെയ് സ്കൂൾന്ഒഴിവ് കേട്ടാ രക്ഷിതാക്കളെ കണ്ണെട്ടിച്ച് ട്ടാണ് മക്കള് വെള്ളത്തിൽചാടാനും ഇതിനൊക്കെ പോര്ണത് അതയിലും വല്ലൊരുഅപകട ക്കൂക്ക്പോയ സ്കൂൾളാണ്ന്ന്ള്ളഒര്
ആഹ്‌ അത്ശരിയാസ്കൂൾക്ക് ആ സ്കൂൾക്ക്പോയാലഅവര് സ്കൂൾഅടങ്ങിക്കും വീട്ടിലിങ്ങ്നെ ഒഴിവ്കൊട് ത്താല് ഓല്ങ്ങനെ വള്ളംകാണാന് അല്ലെങ്കിവെള്ളത്തീചാടാന് റ്ഞാണ്ട് അങ്ങനെപോയാണ്ട്
ഉം അങ്ങനെക്കെന്നെണ് ഇപ്പത്തെത് പിന്നെന്താങ്ങളെനാട്ടിലൊക്കെവിശേഷം? ഹലോ ഹലോ ഹലോ കേൾക്ക്ണ്ല്ല? ഹലോ പറയ്ണത് കേൾക്ക്ണില്ല?